ആ ക്ലിയർ ആവണില്ലേല്ല ആ ഇപ്പൊ ഓക്കെ
ആഹ് ഓ
കട്ടായി
ആ പോയി പോയി
അതെന്ത
ആഹ് അങ്ങ് നെറ്റ് പോയെന്ന് തോന്നുന്നു
കേൾക്കണ്ണ്ടായില്ല
ആഹ് ഇതിപ്പ സ്റ്റാട്ടിങ്ങാ
ആഹ
ആഹ ആ ബുക്ക് നോട്ട്സൊക്കെ വാങ്ങി പക്ഷെ ഇപ്പം പൊതി പൊതിയൊന്നും ഇട്ടില്ല
ആ ആ
ഞങ്ങൾ വേറെ സ്ഥലത്താ ഞങ്ങൾ വേറെ സ്ഥലത്താ ഞങ്ങളിപ്പം നാട്ടിലെത്തി
ആ അത് ശരി
ആഹ അവിടൊയിരുന്നു കല്യാണം
ആഹ ഓക്കേ കല്യാണൊക്കെ അടിപൊളി കഴിഞ്ഞില്ലേ പെണ്ണിന്റെ ചെക്കന്റെയായിരുന്നു കല്യാണം പെണ്ണിന്റെ ആ
ആഹ
പെണിനാണല്ലോ ഹൽധി
ഓ ഓ അല്ലെങ്കി പിന്നെ ചെറുക്കന്റെ ആണെങ്കി പിന്നെ കൊണ്ടു പോണ്ടേ അവര് ആ ആ അതിപ്പോ കൊറച്ചപേരെല്ലേ കൊണ്ടു പോ ത്തോള്
ആ ഇത് വെക്കേഷൻ ആ അതുകൊണ്ട്
കൊള്ള ആഹ അങ്ങനെ പിന്നെ പിന്നെ ആ ഞായറാഴ്ച്ചയാ ഈ ഞാറാഴ്ച്ച
ആ അപ്പൊ മൂന്ന് ദിവസായിട്ട് കല്യാണത്തിന് ക്ഷീണം മാറി വരണുണ്ടാവുള്ളൂ അല്ലേ
ആ
ഉം ഉം അതിന് രണ്ട് മക്കളാല്ലേ ആ ഓ
രണ്ടാം ക്ലാസും
ആ ഓക്കെ
പിന്നെ പിന്നെ സിനിമയ്ക്കൊന്നും പോയില്ലേ
ഞാന് സിനിമക്ക് പോവല് കൊറവാണ് സിനിമ കാണലും കുറവാണ് ഞാനിങ്ങനെ ഫോണിലൊക്കെ സിനിമ കാണാൻ പൊതുവെ താല്പര്യം എനിക്ക് കുറവാണ് ഇ ഫോണിലൊക്കെ ഇങ്ങനെ റീൽസും കാര്യങ്ങളും കാണും അതിന്റെ കൂട്ടത്തില് വില കട്ട് ചെയ്ത് ആകെ ഞാൻ ലൈഫിൽ ഒരു വട്ടമാണ് മറ്റേ ഇത് തിയറ്ററിൽ പോയി കണ്ടിട്ടുള്ളു ഇപ്പ
ആ ശരി
അല്ലാതെ അധികം പോവലൊന്നുല്യ ഇങ്ങനെ ഇതില് ഫോണില് വരുമ്പോ അത് കാണും ചെലപ്പോ അങ്ങനെ
ആ ആ ആ പുള്ളൊരു ഫോൺ യൂസ് ചെയ്യാറുണ്ടാ
ഇല്ലില്ല അവർക്ക് ഫോൺ കൊടുക്കലല്ലേ ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് ആയ സമയത്തൊക്കെ കൊടുത്തിരുന്ന് ഇപ്പൊ വളരെ കുറവാണ് ഫോൺ യൂസൽ ഇപ്പൊ എന്തെങ്കിലും നോട്സോ കാര്യങ്ങളോ വന്നാ മാത്രം അയില് നോട്ട് എഴുതും പിന്നെ ഫോൺ വാങ്ങി ങ്ങിവയ്ക്കും
ഓ
ഒന്നുല്ല ഇവിടെ അയിന് ഫോൺ ഫോണിന്റെ അഡീഷന് കുറവാണന്ന് വച്ചാല് ഇവിട ചുറ്റിനും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടേ വെക്കേഷൻ ആയിട്ട് ഫുള്ള് കളിയാണ് അവര് രാവും പകലും കളിയ പടി പഠിപ്പ് കഴിഞ്ഞ ഓൺ ദ സ്പോട്ടില് പോവും രാത്രി ഒമ്പത് മണി വരെ കളിയാ ഇവിടെ ഒരു എന്താ പറയാ അടുത്തടുത്തടുത്ത് ഇങ്ങനെ വീടുകളാണ് അപ്പൊ റോട്ടിൽങ്ങനെ കളിയാ എല്ലാരും റോഡ്ന്ന് പറഞ്ഞാല് നിങ്ങള് നമ്മളെ വീ മാത്രള്ള റോഡ് ആണല്ലാതെ പബ്ലിക് ക്കായിട്ടുള്ള വഴിയല്ല അപ്പൊ വണ്ടിയള് കുറ ആണ് വീടുകളിൽ ഇപ്പ ഉള്ള വണ്ടികൾ മാത്രം വരുള്ളൂ
ഓ അ ശരി
അ ബാറ്റ് അതതൊന്നന്ന് പറഞ്ഞിട്ട് ഫുള്ള് കളിയാ വീട്ടിൽക്ക് കേറല രാത് കിടക്കാൻ വേണ്ടി മാത്ര
ഓ റിലേറ്റീവ്സ് ഒക്കെയാണ കൂടുതൽ അടുത്ത്
റിലേറ്റീവ്സ് ആരുല്യ
അതേല്ലേ
ഒക്കെ സെപ്പറേറ്റ് ഫാമിലികളാണ്
ഓ ഓ
അപ്പൊ അതുകൊണ്ട്ന്നെ കൊഴ പ്പല്യ ഇങ്ങട് താമസം മാറിയിട്ട് ഇപ്പ രണ്ട് വർ ഷായിട്ടൊള്ളൂ
ഓ ഓ
അന്യം ഒന്നിച്ചേര്ന്നു തറവാട്ടിലായിരുന്നു അങ്ങനെ ഇവിടെ ആകുമ്പോ ഉള്ളി ഉള്ളേരിയ ആയതൊണ്ടേ കുറേ പിള്ളേരിണ്ട് കളിക്കാൻ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ എങ്ങനേണ് മക്കള്
മ ആഹ് ഇതുപോലെ തന്നെ വേറെ പുള്ളേരൊക്കെ ഉണ്ട് പിന്നെ ആ എട്ടില ആഹ് എട്ടിലാ
അപ്പ ഹൈസ്കൂളിൽ കായില്ലേ
ഒ
മോളാണോ മൂത്തത്
ആ മോളാ രണ്ടും മോള് തന്നാ
ആ ശരി ആഹ് ശ ആ അപ്പംകളിക്കാനൊക്കെ പുറത്ത് പോവൂല്ലേ
ആ പോവും പോവും അവിടെ അവിടായിരുന്നപ്പ അട്ത്ത് അടുത്തൊരു അമ്പലത്തിൽ ഉത്സവായിരുന്നു അങ്ങനെ അവിടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ബ്രേക്ക് ഡാൻസ്
അതെ
ആഹ് മോളുണ്ടായിരുന്നു മൂ ത്താള്
ആ അയ് ശരി ആള് അയ്ശരി അമ്പലത്തില് കളിക്കാൻ പറ്റുംല്ലേ ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റും
ഓ അമ്പലത്തിൽ വെച്ചാ അമ്പൽത്തിന്റെ വെളിയിലാണ് അതെല്ലാം കളിക്കാം
ആ നിക്കെ നിങ്ങള അമ്പലാണോ
നമ്മള അവിടെ വന്നതല്ലേ
ആ ആ ഓ ശരി ആള് പഠിക്കാ ഹൈസ്കൂളായിട്ട് എങ്ങനെുണ്ട് ഹലോ